കെറേ നേ
ആഹ് കേക്കാം കേക്കാം. കേക്കുന്നുണ്ടോ?
ഇല്ല സൗണ്ടും കൊറച്ച് ബാക്കിലായിട്ട് കേക്കുന്ന പോലെ തോന്നുന്നു
ബാക്കിലായിട്ടാ ആഹ് എന്തോന്നറിയത്തില്ല, ഇപ്പൊ റെഡിയായോ? ആഹ് ആഹ് എന്നാ ഹെഡ്സെറ്റ്ലായി കൊണ്ടായിക്കു ഫോണ് കൊർച്ച് മാറിരിക്കേർന്ന്
ഓഹ് അതായിരിക്കും ച്ച് അകന്ന് നിന്ന് സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. ആഹ് പിന്നെന്താ ഇന്ന് സ്പെഷ്യലായിട്ടൊന്നു.
ചക്ക വേവിക്കുന്ന്
ആഹ് ചക്ക വേവിക്കുന്നയ്ന്റെ കൂട്ടത്തിലെന്തുവാ?
ചക്ക വേവിക്ക്ന്നേന്റ കൂട്ടത്തി പ്രത്യേകിച്ച് ഒന്നുല്ല. മീനൊന്നും കിട്ടിയില്ല ഉം ഉം മീനൊന്നും കി ട്ടിയില്ല ഉം വൈകിട്ട് എന്തേലും മേടിക്കണം.
ആഹ് ചക്ക വേവിക്കുബോ അയ്ന്റ അയ്ന്റെ കൂട്ടത്തി ന്തെ മീൻ മീൻകറിയോ കടുമാങ്ങ
ഓ ഞങ്ങക്ക മൊളകായാലു ഞങ്ങൾക്ക് പോ ആഹ് ആണ് ആണുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോ മീൻ കൂട്ടാന്നൊക്കെ വെച്ച് കൊടുക്കുന്നേ നമുക്കങ്ങനൊന്നുല്ല ഞ ച ക്കെ നല്ലേണേലും
ആണോ ഓഹ് ഇവിടെ എനിക്ക് അങ്ങോട്ട്. ആഹ് കുരുമൊളക് പൊടി ഒക്കെ ഇട് കുരുമൊളക് കൂടെ ഇട്ട് ക്കെ ചെയ്യ്ന്ന ശെ എന്നാലും എനിക്ക് ഇച്ചിരി ഒന്നേല് എനിക്കര് മാ കടു മാങ്ങ ചാറോ അല്ലെങ്കി. ച്ചിരി മോളകെറിയോ എനിക്ക് വേണം എന്നങ്കിലേ അത് നിന്ന ഒരു ടേസ്റ്റ് ഒള്ളു ന്ന ഇവിട്. ത്ത അമ്മയ്ക്ക് പിന്നെ അമ്മ പിന്നെ കഴിച്ചോളും.
ചുള്ളിയൊക്ക അതെ ഒരു മൊളകറിയൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ
ആഹ് എ ഉള്ളിക്കുളി അല്ലായ്ക്കു അയ്ന്റെകൂട്ടത്തി.
ആഹ് ഉള്ളിതൊളി നല്ല അല്ലാതെ കൊച്ചുള്ളി മറ്റേ വറ്റൽമൊളക് ഒക്കെ കൂടായ് ച്ചാ ഒരു മൊളക്ക്കയറി ഇണ്ടാക്കത്തില്ലേ മൊളക ഉണ്ടാക്കത്തില്ലേ അ ആഹ്.
നമ്മള് പൊടിപ്പിക്കാൻ മേടിക്കുന്ന മൊളകു അതിൽനെട്ത്ത് ചുട്ടെ ചു ട്ടെട്ത്തെ ചെയ്യ്ന്നത്.
ആഹ് അതെന്നെ
ആഹ് അടുപ്പത്തിട്ട് ചുട്ടെട്ത്ത് ചെയ്യുന്ന മൊളകല്ലേയിന്റെ കുട്ടത്തി കൊച്ചുള്ളിയൊക്കെ ചേർത് പുളിയൊ ഒക്കെ ചേർത്ത് പീയ്യ്ന്നത്.
ആഹ് അത് തന്നെ അത് തന്നെ.
ആഹ് ഇവിടെ ഇടയ്ക്ക അത് ചെയ്യാറുണ്ട് അത് സൂപ്പറ അതെനിക്മെ ല്യ ഇഷ്ടവ ചെ കഴിക്കാൻ ഞ ചൂട് ചോറിന്റെ കൂടത്തി ആഹ്. ആഹ് അതെ ചൂ അതെങ്ങനെ. എനിക്ക് ചൂട് ചോർനൂട തന്നെ അത് വേണം നല്ല രസ അത് പ്പ അപ്പ ടേസ്റ്റ് കൂട്ന്നതയ്ന്.
ടേസ്റ്റ് അതാ പക്ഷെ എനിക്ക് ചൂട് വരി ചുമ്മാ ഉം അതോണ്ട് ഞാൻ ചോറൊക്കെ
ആന്നോ എനിക്ക് എന്ന്
എനിക്ക് ചൂട് ഒര് സാധനവും പറ്റത്തി ചൂട് വരുംബള്ള കോമ്പിനേഷൻ എനിക്ക് പിടിക്കത്തേ ഇല്ല ഭയങ്കര പാടാ
ആഹാ എനിക്ക് ചൂടില്ലാതെനിക്ക് പറ്റത്തെയില്ല എനിക്ക് ചു എന്ത് കഴി എനി ചായ കുടിച്ചാലും എനിക്ക് ചൂടോടെ വേണം ഞാൻ ചായ. ഏഹ് ഞാൻ ചായ നട പ്പ യാൻ കുളിക്കത്തില്ല എനിക്ക തിളച ചായോട് കൊണ്ട്ത്തന്നാ ഞാൻ അത് അപോലെന്നെ കുടിക്കും ബ എനിക്ക് തണ്ത്ത് കഴിഞ്ഞ എനിക്ക് വല്യ താല്പര്യല്ല. അതുപോലെ നമ്മുടെ ഈ മീൻകറിയൊക്കെന്ന് വെക്കും രാത്രി കഴിക്കുന്നണ്ട് വല്ല താല്പര്യല്ല എനിക്കെന്തോരു തണ ത് കഴിമ്പോത്തേക്കും അഹ് വല്ലാ ത്തൊരു എന്തോ ഒരുത് തോന്നാ ആഹ് ആര്നം ഞാന അങ്ങനെ മ പൊതുവേ ഞാൻ മീൻ കറി.
ഏൾപ്പം കഴിക്കണം
ആഹ് അത് പിറ്റേ ദൂ ബിറ്റുസ് ഞൻ രാത്രില് കഴിക്കത്തില്ല എനിക്കെ ഈ ഇരുത്തി ഇരുത്ത് വെ ച്ന്ന് ചൂടാക്കി തന്നാലും എനിക്ക് രാത്രിയും എനിക്ക് വല്യ പിട്ത്തവില്ല മീൻ മീൻ കറി മീൻ വറത്തത് അങ്ങനെ ത്ത്നോടൊന്നും എനിക്ക് പൊതുവെ മീൻനോട് വല്യ താല്പര്യല്ല ചെലപ്പോ അത്കൊണ്ട് ട്ടായിരിക്കും ഒരു പക് പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നത് എനിക്ക് വല്ലം ചമ്മന്തിയോ മോരോ തൈരോ മുളകരച്ചതോ അങ്ങനത്തെ എന്തേലൊക്കെ മതി
പുളിശ്ശേരി പുളിശ്ശേരിന്റെ എല്ലാ ദിവസവും പുളിശ്ശേരി കിട്ടിടുണ്ടെങ്കി അത്രേം സന്തോഷ്ടം
അതെയോ
ഞാനാള് ഭയങ്കര ഇഷ്ട്ടാ മോര് കാച്യേ
ആഹ് ഇവിടെ പിന്നെ പുളിശ്ശേരി ഒന്നും വെച്ചാലും ഞാനും അച്ഛൻ തെന്നെ ഊട്ടണം ഇവിടെ അമ്മയ് നിക്കൊന്നും വേണ്ട പുളിശ്ശേരി ഒന്നും ആഹ് എനിക്കും പിന്ന ഈ പറഞ്ഞ കൂട്ട് പുളി്ശേരി മാത്രമേ മുട എനിക്ക് മുളക് കറി നമ്മടെ മീൻ എന്തനെ മുളകയറിയി്ട്ട് വെച്ചാ മാത്രേ ഞാനാ പുളിശേരി കൂട്ടത്തൊള്ളു അല്ലാത പുളി്ശേരി ഞാന് കൂട്ട
ആഹ് അതാ പുളിശ്ശേരിതെന്നെ ഒരു ദിവസം ഇര്ന്നാ പുളിശ്ശേരി പ് പിറ്റേ ദിവസൊക്കെ എട്ക്കാൻ നല്ല ടേസ്റ്റാ അത് അപ്പൊ ഒന്നുടെ അത് സെറ്റ് ആകും അതങ്ങ്
അതുപോലെ പാട്ടൊക്കെ കേട്ട് തിരുവാതിരേം കളിച്ച് നടക്കുവ
ആഹ്‌ ഹലോ സംസാരിക്കുന്നത് വല്യ ക്ലിയർ ആയിട്ട് കേക്കുന്നില്ല കേട്ടോ
ആണോ കേക്കുന്നില്ലിയോ
ഇപ്പം കേക്കാൻ പറ്റുന്നുണ്ട് നേരത്തെ അങ്ങ് ബാക്കിലോട്ടങ്ങ് പോകുന്നത് പോലെ ക്കെ തോന്നുവായിരുന്നു അങ്ങ് നല്ലതുപോലെ
എന്ത് കൊണ്ടാണോന്ന് അറിയ ഇല്ല ഫോണ് അടുത്തുണ്ട് റെയിഞ്ച് ഇഷ്യൂന്റെ വല്ലോം ആയിരിക്കും ചെലപ്പോ
ആഹ്‌ അതെയോ ആഹ്‌ മഴയായി ഇവിടേം നല്ല ഉം ഇവിടെയു അത് തെന്നെയാ അങ്ങ് മഴയാ എനിക്കാണെങ്കി അങ്ങ് ഭയങ്കര സങ്കടവാ ഞങ്ങടെ വീട് മണിയാണെങ്കി ഒണ്ടല്ലോ കല്ലിടിച്ചിലൊക്കെ കാ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിക്കുവാ. പക്ഷെ ഈ പറഞ്ഞോണ്ട് മഴ ആയത് കാരണം നമക്കൊന്നും ഫൗണ്ടേഷൻ ചെയ്യാനാണെങ്കിലും മഴയങ്ങോട്ട് സമ്മതിക്കുന്നില്ല എന്നാ ഇനിയിപ്പ മഴ മാറാതെ നടക്കത്തതുല്ല ഞാനാണെങ്കി എന്നും ചെന്ന് അങ്ങ് നോക്കലാണ്
എളച്ചമ്മാരോ
അതാ ഓണവി ഓണാവാതെ ഇനി ഒന്നും നടക്കത്തില്ലെന്നാ തോന്നുന്നത് അത് ചീനലെ എന്നും ചെന്നങ് നോക്കുവാ വെള്ളം വലിഞ്ഞോ വെള്ളം ഉണ്ടോ മാ മറ്റേത് മഴയൊക്കെ പെയ്യുമ്പഴത്തേക്കും സന്തോഷവായിരുന്നെ ആഹ്‌ മഴയാണ ണല്ലോ എന്നൊക്കെ പർഞ്ഞിട്ട് ഇയ്യോ ഈ വർഷം മുതലാണെ ഭയങ്കരസങ്കടം അതായത് വീട് പണി അങ്ങനെ നിക്കുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര സങ്കടം ഇച്ചിരി എങ്കിലും തോ തോന്ന്ട്ട് കാര്യമില്ല അടീല് വെള്ളം വലിവില്ല തോർന്നിട്ടെ വെള്ളം അവടതെന്നെ അങ്ങ് കെട്ടി കെട്ടി അങ് നിക്കുവാ അപ്പർത്ത്ന്നും ഇപ്പർത്ത്ന്നും ഒക്കെ നല്ല ഊറ്റലുണ്ട് അപ്പൊ എല്ലാ വെള്ളോ മതിലിന്റെ അകത്താണത് നിക്കുന്നത് അങ്ങനെ നിന്ന് ഫുള്ള് വെള്ളവാ ഇപ്പം ഇട്ട കല്ല് എളകി പോയന്ന് സംശയവുണ്ട് അതുപോലെ വെള്ളം
അയ്യോ കെട്ടിക്കിടക്കുവാണോ അവിടെ ഇപ്പൊ വെള്ളം
വെള്ളമേ ഒരു സൈഡിൽ നമ്മുടെ സ്ലോപ്പ് കൂട്ടാ ആ വസ്തു നിക്കുന്നത് അപ്പം അതിന്റെ എന്റ് ഭാഗത്ത് ഈ വെള്ളം ഇങ്ങനെ കെട്ടി ആചാ അപ്പ്രത്തെ ഇപ്പ്രത്തെ ഹയ്യ് പൊങ്ങി നിക്കുവാ അപ്പം ആ അവിടുത്തെ വെള്ളം പിന്നെ ഊറ്റല് ഇങ്ങോട്ടാ ഉള്ളത് അങ്ങനെ നമ്മടെ അയ്യം പൊക്കിയിട്ടില്ല നമ്മള് രാവിലെ അതുകൊണ്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ടല് ഈ വെള്ളവെല്ലാം നമ്മുടെ ഭാഗ തൊട്ടാ ഒഴുകി വരുന്നത് കൂടുതലും അങ്ങനെ നമ്മള് പക്ഷെ കല്ലിട്ട ഭാഗം എന്ന് പറഞ്ഞത് പൊങ്ങിയ ഭാഗവാ എന്നാലും ആ കൊഴി ആ കുഴി കുഴിക്കകത്ത് മൊത്തം വെള്ളവാ നിറയേ വെള്ളവാ ആ വെള്ളം ആ കുഴിക്കാൻ ആ വെള്ളംങ്ങ് നിക്കുന്നത് കാണുമ്പോ തെന്നെ നമുക്ക് മനസ്സിലായും അടിയിലോട്ട് വെല്യ വലിവില്ല വെള്ളത്തിന്. അവിടെ മൊത്തം വെള്ളം പായക്കണ്ടിട്ട് അടിൽ പഴിവില്ല അടിൽ വലിവുണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളം എല്ലാം ഓടി ഓടി അങ്ങ് മാറിയിരുന്നു അല്ലെങ്കിൽ താപ്പോ ട്ടങ്ങ് പോയേനാമായിരുന്നു ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ നിക്ക്ണ നമ്മളാണെ പൈസ എല്ലാം കൊടുത്ത് അങ്ങനത്തെ ഒരു എഗ്രിമെന്റും കഴിഞ്ഞു നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് നിക്ക പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവരെയ കുറ്റം പറഞ്ഞിട്ട് നമ്മള് കാര്യ ല്ലല്ലോ കഴിച്ച സാഹചര്യം എന്താ നമുക്ക് അറിയാമല്ലോ അങ്ങനെ എന്തോ പറയാനന്ന് പ ഏഹ്
മണ്ണൊക്കെ ഒറപ്പുള്ളതല്ലേ ഉറപ്പുള്ള സ്ഥലല്ലേ
ആ മണ്ണൊക്കെറപ്പുള്ള സ്ഥലോ അങ്ങനത്തെ കൊഴപ്പൊന്നുല്ല പിന്നയിപ്പ നമ്മൾ ആ കുഴിയെടുത്ത മണ്ണതിന്റെ പുറത്തോട്ട് കിടക്കുന്നത് കൊണ്ടിട്ട് നമ്മളിങ്ങനെ ചവി ട്ടുമ്പോ ചെറുതായിട്ട് ഒന്ന് താന്നോകും അങ്ങനെ അത് പച്ചെ ഓൾറെഡി അവിടെ കിടന്നതിന്റെ പുറത്തോട്ട് നമ്മള് കുഴി എടുത്തപ്പഴേ അത് നമ്മളെല്ലാ വാരി ഇപ്പറത്തൊട്ട ട്ടേക്കല്ലേ അപ്പൊ അവടെ ആ ഭാഗക്കെങ്ങനെ ചവിട്ടുമ്പോ ത്തേക്ക് ചെറുതായിട്ടൊന്ന് താന്നു പോവും അല്ലാതെ ഒന്നും താന്നു പോകുന്ന സ്ഥലമൊന്നുല്ല പക്ഷെ താന്ന സ്ഥലവാ അങ്ങനെ താന്ന് പോവും സ്ഥലമല്ല പക്ഷെ താഴ് താഴ്ചയാ സ്ഥലത്തിന് ആഹ് അവിടെ ആണെങ്കിൽ അപ്പറോ ഇപ്പറോ ഒന്നും വല്യ വീട് ഒന്നും ഇല്ല വീട ഉണ്ട് പക്ഷെ നമ്മടെ ഈ ഭാഗത്തിന്റെ സൈഡിലൊന്നും വലിയ വീടില്ല അതും കൂടെ ആകും ആത്തും ആ അതും കൂടെ ആയപ്പഴത്തേക്ക് എല്ലാ വ വെള്ളവും ഇങ്ങോട്ടാന്നെ വരുന്നത് റോഡില് വരുന്ന വെള്ളമൊക്കെയാണെ പോലും എല്ലാം ഒലിച്ച് ഇങ്ങോട്ടായെറങ്ങുന്നത്
ആഹ്
ആഹ് ഇനിപ്പൊ ഓണം കഴിയാതെ നടക്കത്തില്ല മഴ പെയ്യുന്ന കാണുമ്പോ അതാ വിഷമം
ആ അന്നലും ഉണക്കായിട്ട് ചെയ്യില്ലേ പിന്നേ പാടു വരും
പിന്നെ ആണ് അയില്ലെങ്കിൽ നമുക്ക് തന്നെ നഷ്ടം അതാ ഇല്ലെങ്കിൽ അല്ലേലും നമുക്ക് തന്നെ നഷ്ട്ടം നമ്മള് മഴയത്തിട്ട് ചെയ്താലും നമുക്ക് ക്ക് തന്നെ നഷ്ടം. നമ്മുടെ വീടിനാ അടിച്ചുറപ്പില്ലാതായി പോകുന്നത്
ആഹ്
ഉം ആഹ് എന്തേലു സമയത്തിന്റെ ആയിരിക്കും ചെല അപ്പ ഇനിയിപ്പോ ഓണം കഴിഞ്ഞിട്ട പ്പോ ഇനിപ്പോ ഓണത്തിനും മഴയാണ് ഓണം കഴിഞ്ഞ് അത് സെപ്റ്റംബറക്കെ ആവും ക്കവാറും ഉറപ്പ സെപ്റ്റംബർന്ന് കഴിയും മിക്കവാറും
ഉം ഉം
ഉം അങ്ങനെ
പുള്ളിക്കാരാണെങ്കിൽ വർഷത്തി വരാൻ പറ്റും എട്ടു മാസം കൂടുമ്പോഴത്തേക്ക് വരാൻ പറ്റും അപ്പോ ഇപ്പം വന്നിട്ട് പോയതേള്ളൂ വീട് ആഹ് എട്ട് മാസം കൂടു വർഷത്തിലിപ്പ കയറി വരും അങ്ങനെ പ്രത്യേകിച്ച് ഇത് കാര്യം ഒന്നുംല്ലല്ലോ രണ്ടു മാസമായിരുന്ന പിന്നെ പറയണ്ടായിരുന്നു എട്ടു മാസം ആഹ് എട്ട് മാസം കൂടുമ്പോത്തേക്ക് അത് എന്തുവാ ആനുവൽ ലീവാ അവർക്ക് വരാ അന്നേരം ആദ്യം ആദ്യം പത്ത് മാസയിരുന്നു ഇപ്പ അത് എട്ട് മാസമായി പിന്നെ വർഷത്തല് വരും, വർഷത്തിലൊരു വട്ടം വരും അങ്ങനെ ആക്കിപ്പം ആഹ് പിന്നെ ഇപ്പം ഈ കഴിഞ്ഞ മാസം സം വന്നിട്ട് പോയതേ ഉള്ളൂ പിന്നെ ഇപ്പൊ പാല് കാച്ചില് ഇനി വരാന്നും പറഞ്ഞ് നിക്കുവാ അപ്പം നമ്മുടെ വീടിന്റെ വീട് പണിയുടെ അഗ്രിമെന്റ് ആണെങ്കിൽ എട്ടു മാസത്തേക്കെ നമ്മള് കോട്രാക്ട് കൊടുത്തേക്കുന്നത് അപ്പൊ അതനുസരിച് വര ല്ലോ എന്നും പറഞ്ഞിരിന്ന്പ്പ മഴ മഴ മഴ കാരണം വീട്പണി അങ്ങോട്ട് നീണ്ടും നീണ്ടു പൊക്കോണ്ടിരിക്കുവല്ലേ അപ്പൊ അതുകൊണ്ട് ഇനി ഒന്നും അറിയ കഴിഞ്ഞാ അടുത്ത വരവിനി എപ്പോഴാണെന്നുള്ളത് നമ്മളല്ലാതെ വീട് പണി പാല് കാച്ചല് സമയത്തല്ല അത് കയറി വന്നു കഴിഞ്ഞാ പിന്നെ പാല് കാച്ചിന് വരാൻ പറ്റത്തിലല്ലോ പിന്നെ എട്ട് മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടാ ആഹ് അപ്പൊ അതുകൊണ്ടിട്ട് അതനുസരിച്ച് വരത്തോള്ളതായിരിക്കും കല്ലിട്ടതൊക്കെ പുള്ളിക്കാരനായിരുന്നു ആഹ് കല്ലിടാൻ നേരത്താ ആ വാർഡ്
ടുത്തേക്കുന്ന ആറ് മാസോ
അല്ല നമ്മൾ എട്ടു മാസത്തേക്കാ കൊടുത്തേക്കുന്നത് ആ ആറു മാസ നമ്മള നമ്മളോട് പറഞ്ഞു ആറ് മാസം തന്നെ മതിയന്ന് പറഞ് അപ്പ മ്മ് ഞങ്ങളായിട്ട് പറഞ് മഴയാക്കെല്ലയോ നമ്മള് ഓടി പിടച്ചിട്ടൊന്നും ചെയ്യണ്ട. അപ്പം അവര് പറഞ്ഞ ശരി നമുക്ക് ള്ളത് എട്ട് മാസം ആകാം. എട്ട് മാസത്തെ കോൺട്രാക്ടിന് നമുക്ക് വീട് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ആക്കി ഇപ്പ തന്നെ രണ്ടു മാസം ആവു നമ്മള് കോൺട്രാക്ട് എഗ്രമെന്റ് എല്ലാം എഴത് കൊടുട്ടാണ് ഇപ്പ രണ്ടു മാസംമാകുന്നു അപ്പൊ അവരുടെ കണക്ക് പ്രകാരം ആറു മാസം കൂടെ ആവും
ആംഹാ
ഉം ഇല്ലായിരുന്നെങ്കി ഇപ്പം മഴ ഇല്ലായിരുന്നെങ്ക ഇപ്പം പരമണിയൊക്കെ നടന്നേനാണ് സുഖമായിട്ട് ഉം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങ ഇപ്പോ
തുണിയെങ്കിലും ഒന്ന് ഉണക്കിെടുക്കാരന്ന് വിചാരിച്ചിരിക്ക ഇതാണ മഴയോടും മഴ ആഹ് എന്തോ ചെയ്യാണ് ഞാനാണെങ്കി ഇന്നലെ വെയില് കണ്ട അപ്പൊ ഇന്നലെ ഹസ്ബൻഡറ് വീട്ടിലോട് പോയാരരുന്നുണം രാവിലെ നനച്ചിട്ടില്ല ഇടയ്ക്കെ എങ്ങാനും മഴ പെയ്താ ആരെടുക്കാനായിട്ടത് ഭൂങ്ങി അത് കാരണം നനക്കാതെ പോയി ഇന്ന് നനക്കാതെ വിചാരിച്ചു ഇപ്പഴ കണ്ട് അതിനേക്കാളും മഴ ഇന്നലെ പിന്നെ ഇടയ്ക്കെങ്കിലും വെച്ചിട്ട് കുറച്ച കൊണ്ടായിരുന്നു ഇത് അതും ഇല്ലന്ന് തോന്നുന്നു
ഇന്നലെ പിന്നെ എന്റെ തുണി അല്ല കഴുകിട്ടായിന്ന് ഇന്നലെ ഇവിടെ നൂല മഴയണ്ടായിരുന്നു പക്ഷേ ക്ക ഒന്ന് തോന്നി നിന്നത കൊണ്ട് തന്നെ തുണി അധികം എല്ലാം ഉണങ്ങി കി കുട്ടിയായിരുന്നു ക്ഷേ ഇന്ന് പിന്നെ അതേണ്ട കിടക്കുന്നത് മഴയാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മുറ്റത്തോട്ട ഇറങ്ങാൻ പറ്റല്ല
യൂണിഫോം മതിയ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കാരണം അവർക്ക് പി ജിയുടെ യൂണിഫോം കിട്ടിയില്ല അപ്പൊ അത് കാരണം ഒന്നിടവിട്ട് ഒന്നിടവിട്ട് യൂണിഫോട്ട്ണ്ട പോയന്റെ അല്ലാത്ത ദിവസവും കളറാ
ഓ അങ്ങനെ അഹ് ഇവിടെ പിന്നെ ഡെയിലി ഇപ്പൊ ബുധനാഴ്ച ഇവിടെ കളറസാ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഭയങ്കര വിഷ മഴയുമായിട്ട് നമ്മള് പെട്ടിരിക്കുവ പോ ഇപ്പം ഉം മറ്റേന്ത ബുധനായ ബുധനാഴ്ച ആള്ള അവർക്ക് അവർക്ക് വേറൊരു യൂണിഫോം ആ യൂണിഫോമ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് ആ ദിവസവും നമുക്ക് നോർമലിയ ള്ള യൂണിഫോം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം
അഹ് ഇവർക്ക് ചൊവയും വ്യാഴവും രണ്ടു ദിവസം വേറെ യൂണിഫോം അത് കിട്ടിയില്ല ആഹ് ചൊവ്ം വാഴ ഒരു യൂണിഫോം തിങ്കൾ ബുധൻ വെള്ളി വേറൊരു യൂണിഫോം ആണ്
ആന്നല്ലേ ഇവിടെ ഫുള്ളും എല്ലാം ഒരേ യൂണിഫോം തന്നെ ഒരു ബുധനാഴ്ച ഒരു ഓറഞ്ച് കളറിലുള്ള ടീഷർട്ട് എങ്ങെയാണ് ഇവർക്ക് വരുന്നത് പക്ഷെ ഇതുവരെ തന്നില്ല നമ്മടക്ക പറഞ്ഞ സ്കൂള് ഫസ്റ്റ് ബുധനാഴ്ച തന്ന നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ല പക്ഷെ ഇതുവരെ തന്നില്ലേ എന്തുകൊണ്ടാണോ എന്തെ വന്നു കാണ ന്നെ ഒരുമിച്ചല്ലേ ഇവത് സ്റ്റോക്ക് കൊണ്ടുവരരുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോ
ഏയ്
പിന്നാ അല്ല മോളുടെ കാര്യം പറഞ്ഞൂ ഉം കേൾക്
അഹ് ആ ഇപ്പം കേൾക്കാം കേക്കാം ആ മോളുടെ സൗണ്ട് അഹ് മോളുടെ സൗണ്ട് എനിക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്
അവളെ അങ്ങനെ ഡയപ്പർ പകൽ ഇടിക്കാറില്ല അപ്പൊ ഇട്ട് നിക്കറെ എല്ലാം കൂടെ എവിടെ കൊണ്ട് ഇനി ഉണക്കുവന്ന് ആലോചിച്ച മൂത്രമൊഴിച്ചു ഒഴിച്ച് ഇരിക്കുവാ
ഓഹ് അത് ശെരിയായല്ലേ പറഞ്ഞോണ്ട് ഈ കുഞ്ഞു പിള്ളേരുള്ള വീട്ടിലെല്ലാം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട കുഞ്ഞുങ്ങള
അതാ ഉള്ള നിക്കറ എല്ലാം അവക്കാണെ തണുപ്പ് വന്നാ മൂത്രമ ഒഴിക്കലോടെ ഒഴിക്കല
ആണോ
അഹ് ഭയങ്കര മൂത്രാമ്പാട അയിന ഒന്നുംല്ല നീ ഇപ്പൊ അവന്റെ നിക്കര ഓരോന്ന് പെറുക്കി ഇടിച്ചോണ്ട് ഇരിക്കുവാ അവളുടെ എല്ലാം തീർന്ന അവരിപ്പ കയറാത്ത കുറെ എണ്ണം ഉണ്ട് അതെല്ലായിടത്തും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട അവർക്ക് ഇടിക്കാൻ
ഓഹ് ആ പിന്നെ ആ രണ്ട് പിള്ളോരള്ളപ്പോ വീട്ടിൽ പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് അല്ലെ കാക മൂത്ത ആൾടെ എടുത്തെ ഇളയാക്ക് വേണ്ടിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഉപയോഗപ്പെടു ത്താമ്പറ്റും.
പിന്നെ എല്ലാ ആയോ ചോറും കൂട്ടാനൊക്കെ.
ആഹ് ഇവടിന്ന്. ഓഹ് ആയിട്ടുണ്ട് ഇന്നലെചിരി ചിക്കൻ ആയിരുന്നേ അപ്പൊ ചിക്കന്റ ഒരു. സാധനു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്ന് രാവിലെ ഇച്ചിരി കറിയാക്കി പിന്നെ ചമ്മന്തി അരച്ച്. തൈരുണ്ട് തോരനുണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ പോട്ടേന്ന് വിചാരിച്ചു. മീന് ഇന്ന് വന്നില്ല ഞങ്ങക്ക്തരെ അത് കാരണം മീൻ മേടിച്ചില്ല.
ആഹ് ആഹ് ശെ
ഉം.
ആഹ് ഇവടെം മീകാരെ ഒന്നും കാണുന്നുല്ല.
ആഹ് ഇന്ന് ഇതുവരെ ആരും വന്നതേ ഇല്ല മീൻകാരെ ആരും ഇവടെ. ഉം ഒരാള് പോലും ഇവിടെ ഇത്വരെ വന്നില്ല മഴ. മഴയല്ലെ അതുകൊണ്ടായിരിക്കും വളുപ്പാം കാലത്തൊക്കെപ്പൊ ഭയങ്കര മഴയയത് ആപ്പാരും മീനെടുക്കണന്നു പോവുന്നില്ലായിരിക്കും അതുകൊണ്ട്. ആയിരിക്കും ചെലപ്പം.
ആഹ് അടിഫു
ഉം അവർക്കും ത്. അവരും രാവിലെ എണ്ണയും കത്തിച്ചു പോവുന്നയല്ലയോ. ഉം ശരി എന്നാ കുഞ്ഞിനെ എടുത്തോന്നാങ്ങി ശരി.